ഹലോ
ഹലോ
ഹലോ ആ ഹ് കേക്കുന്നില്ലേ പിന്നെ വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയാ എന്താക്ക അങ്ങനെ കാര്യായിയിട്ടൊന്നുല്ല ബോഗൻ വില്ലണ്ട്
ഏ വലുത
അല്ലേ അ പൂവണ്ടാവ്ണില്ല എല ഇങ്ങനെ വള കൊമ്പ് ഇങ്ങനെ വളർന്നു പോണ്ട്
ഏ
ഉം
എന്റെ വീട്ടില ഞാൻ പറഞ്ഞില്ലേ കൊറോണ സമയത്ത് വെച്ച ച്ചേ അതേനു ആ ഗേറ്റിന് ഗേറ്റിന് പകരമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞങ്ങള്ൾ വെറുതെങ്ങനെ ആർച്ചാക്കിയിട്ട് ഇങ്ങനെ വെച്ചേതേനു ൻ്റ പൂ അതങ്ങട്ട് പൂവ വിടണ സമയത്ത് ഇന്റെ കല്യാണത്തിന്റെക്കെ സമയത്തേക്ക് നല്ലഓർമ്മ ഉണ്ട് എന്നാ പൂവവിട്ടുന്ന സമയന്റെ മാർച്ച് ർച്ചിലേ കല്യാണം നല്ല പൂവെട്ടുകളും നല്ല ഭംഗി ഫോട്ടോസൊക്കെ അതിന്റെറെ ചൊട്ടിന്ന എടുത്തീന
ഉ ഉ
നല്ല ഉണ്ടായി കഴിഞ്ഞാ നല്ല ഭംഗിയ പൂവൊക്കെ ഇട ഇട്ടാല് ആഹ് ആഹ് ഉഹ്
ആം
ന്നട്ട് ഒറാവശ്യം എൻന്റെ അടുത്ത് ഇങ്ങനെണ്ടാവണ സമയത്ത് ഓളോട് ഓള് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു ഇങ്ങനെ പ്രൊഫസർ എന്തോാണ് അപ്പൊ
ആഹ്
മുപ്പര വീട് ഞങ്ങളെ വീടിൻന്റെ അടുത്താണ് പക്ഷെ അവൾക്ക് അറിയില്ലേനി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അടുത്താണ് അപ്പൊ ഓല്ങ്ങനെ ഞൻ അയ്ല്ലാണ്ടൊക്കെ ജോഗിങ്ങന് വരാണ്ടല്ലൊന്നൊക്കെ പറഞ്ഞ് അപ്പോഓൾ പറഞ്ഞ് ആങ്ങ എന്നാ ഉള്ളിലോട്ടേക്കുള്ളൊരു വഴി യാണ് അവിടെ കൊറെ പൂക്കളൊക്കെ ഉള്ള ഒരു വീടുണ്ടല്ലോ ആ അന്റെ അടുത്താണോ ചൊയിച്ച് അവ അ അത്ന്നെയ ഞങ്ങളെ വീട് ആ ആ ഒരു തല്ലത്ത് ഇങ്ങനെ ഒരു കുറെേ മറ്റേ ഇതിങ്ങനെമാതിരി ഭോഗമില്ലൊക്കെ ചെടിയുള്ള വലിയ ചെടികള്ള അതാണോ ചോദിച്ചോ തന്നെയാണ് വീട്പറഞ്ഞ് വല്ലാതെ ആ അത്രക്ക വല്തഎല്ലാരും ഇങ്ങനെ നോട്ടീസ് ചെയ്യും കാരണം പെട്ടെന്ന് വീട്ടക്ക് നോക്കി ആദ്യം കാണ ചെടിയാ പിന്നെ അതിന് വേക്ക്ല ഇൻറെ വീട്കെടക്കണ എന്റെ വീട്ട്ക്ക് വല്യ ഷോ ഇല്ല ആ ചെടിയോണ്ട് ഇങ്ങനെ ആ പൂവെല്ലാ ഫേയ്മസ ആ ഞങ്ങള ഇതേമാതിരി കൊറോണ സമയത്ത് ഒട്ന്നൊക്കെ ആഹ് ഇപ്പം എല്ലരും പേരുമാറ്റി
മം അതെ
എന്റെടേല്ലേ അന്നൊക്കെ ഇങ്ങനെ ചെടി തിരഞ്ഞു നടക്കലേന് ഞാനും ഏടത്തി അനിയത്തി ഒക്കെ ചെടിയൊക്കെള്ളപെരേൽ അന്ന അങ്ങനെടു നോ പിടിച്ചൊണ്ടന്ന കമ്പേനി അത് അപ്പൊ ഉപ്പാനെ കൊണ്ട്
ആഹ് ആഹ്
ഇന്നിപ്പോ വല്യൊരു മരയായി
ഞാൻ അങ്ങനെ എവിടന്ന് കൊണ്ടവന്നെന്നാണ് പക്ഷെ ഇണ്ടാവണില്ല
ഉം ഉം ങ്ങനെ പിന്നെ എന്താ എന്നിട്ടിപ്പ കോഴസ് ഒന്നും തീരുമാനയില്ലല്ലേ
ഇല്ലല്ല ഒന്നില്ലെല്ലും എസ് എസ് സിയോ പി എസ് സിയോ കോച്ചിങ്ങിന് പോകും
ഏ എന്നാലും കല്യാണം കഴിക്കില്ലാന്നാ
ഒരു കൊല്ലം കയ്യട്ടെ വിചാരിച്ചു
ആ ഇയ്യ മൂത്തത് ആ ഇയ്യ മൂത്തത്
ഞാനെന്നയുള്ളു
ഏയ് ഒന്നള്ള അതാണ് ഇങ്ങനെ വെച്ചക്കണത് ബേക്കിലൊക്കെ വെയ്തൽ ആൾക്കാരുണ്ടെങ്കി വേഗം തെ വിട
ആക്കർ നല്ലതാണ് കെട്ടണില്ലേ കെട്ടണില്ലേ പറഞ്ഞിട്ട് ഉ വീട്ടുക്കാരെക്കാളും ടെൻഷൻ നാട്ടുകാർക്ക
ആ അതു പറയാനുണ്ടോ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ആണ് വല്യ ബേച്ചാർ ഓലറ്റം ചിലവിനുതരുന്നമാതിരിയ വേം ജോബക്കാൻ നോക്ക് എന്നാലേ ഒരു നിലവിലയും ഉണ്ടാവും പോണടുത്ത്
ഉം നിങ്ങള് കെട്ടുന്ന സമയത്ത് ജോബ് ആയിക്കണോ
ഉം അന്ന് പഠിക്കുന്ന സമയനു അവിടുന്നേ പഠിക്കാൻ പോയി അവിടന്നാണ് ഞാൻ മോണ്ടിസോറ ഒക്കെ പഠിച്ചത് ടീച്ചിങ്ങ എത്തിയ അന്ന് അമ്മായിമാക്കെ വലിയതേനു അമ്മായിഅമ്മ ഇങ്ങനെ പറയൂ പഠിക്കാൻ പോയിക്കോ പടിക്ക് പോയിക്കോ പണിക്ക് പോയിക്കോ വെറുതെ ഇരിക്കണ്ടല്ലോ ഒരാളെ ഡിപ്പെെൻഡറ് ചെയ്യണ്ടല്ലോ അമ്മായിമ്മക് അമ്മോശൻ കാക ഇല്ല അപ്പ ഉമ്മ പറയും പൈസക്ക് പൈസന്നമാണം അത് ഇപ്പറത്തു ഒരാൾ തരാൻ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളു അതിന്റെ വില ഇപ്പോനമുക്കു ഇങ്ങനെ മാപ്പള വെറുത തരുമ്പോ നമുക്ക് ഉണ്ടല്ലോ ഓ ഇന്നല്ലെങ്കി നാളെ ആ ഒരു അവിടെ ഒരു ശൂന്യ ആയി കഴിഞ്ഞാല് നമുക്ക് അറിയും അതിന്റെ ഒരു വാല്യു എത്ര എത്രത്തോളം ഉണ്ട് പൈസ എത്രത്തോളം വേണം ഇപ്പംതന്നെ അങ്ങോട്ടണ്ട ആ ട്രാക്കില കഴിഞ്ഞാ പിന്നെ നമുക്ക് ഭാവിയിൽ പ്രശ്നംണ്ടാവില്ല അ എങ്ങനെയ ലൈഫ് പോവാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല ഇന്നുള്ളോര് നാളുണ്ടോ നാള ഇന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മളെ കാര്യം നമ്മള് എങ്ങ റൂട്ട് നേരാക്കി പോകേണ്ട വരും അപ്പൊ ആ ഒരുരിത് അമ്മായിമ്മക് വേഗംപോകോപറഞ് അപ്പളൊക്കെ അപ്പള ഇ പ്രഗ്നന്റ് ആയ സമയനു
ആഹ
പിന്നെ ഞാൻ ഇവനൊക്കെ ഒന്ന് കുറച്ചായി ഒന്നരൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാ അങ്ങനെ പഠിക്കാൻ പോകട്ടെ ട്ടെ ചോയ്ച്ചപ്പൊ അപ്പൊ മുപ്പത്തീടെ മൊഖം ചുളിഞ്ഞു കുട്ടിനെ നോക്കണോല്ലോ അങ്ങനെ പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ പോകും അപ്പൊ ആ കോഴ്സ് പറഞ്ഞാല് വല്ല്യ ടൈമ് ഡ്യൂറേഷൻ കുറവേനു പതിനൊന്ന് മണി റ്റു രണ്ടു മണി വരെ ഒള്ളു അപ്പൊ എനിക്ക് ഇവനെ ഒറക്കി പോകനൊള്ള നേരം ഒള്ളൂ ഇവനെ പതിനൊന്നണിക്ക് എനിക്ക് ഒറ യാല് ഞാൻ വരുമ്പോത്തേനണ് എണിക്കൊള്ളൂ അല്ലെങ്കി ചെയ്യുന്നില്ല അപ്പൊഴേക്ക് അവന്റെ കാര്യൊക്കെ ചെയ്തിട്ട് ഇങ്ങ് പോവാ പിന്നെ അപ്പ അങ്ങന ആയപ്പോം പിന്നെ ഒക്കെ പറഞ്ഞു പിന്നടുത്ത് തന്നേനു വീടിന്ന് അവിടുന്ന് കുറച്ച് നടക്കാള്ള ദൂരോള്ളേന് സെന്റർക്ക്
ആഹ് ശരി ഉം
അപ്പൊ അങ്ങനൊക്കെ ആയപ്പം പിന്നെ പിന്നെ ഇവലക്ക് പിന്നെ വല്ലയ അന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലേ ഇന്റെ ഹസ്ബന്റിന് പണിയൊക്കെ ആയി വരുന്നൊള്ളേ അപ്പൊന്നാ ഞാ അങ്ങനെ വെറുതെ ഇരിക്കാ പറഞ്ഞപ്പ ഇന്റെ ബ്രദറ് പറഞ്ഞു എന്തിനാ ഇരി പിന്നെ ഞാൻ പൈസറകി പൊയ്ക്കൊ പറഞ്ഞു
ആഹ് ആഹ്
അങ്ങനെ ഓൻ നിന്ന് അങ്ങനെ പിന്നെ ഇവരും തരല്ലൊടിങ്ങി പോലൊടുങ്ങിയപ്പോ പിന്നെ എല്ലാരും പൈസതരലൊടിങ്ങി
അഹ് ആഹ്
അങ്ങനെ അങ്ങനെ കൊറച്ച് ചോലുമ്പലും എല്ലാരും ആയിട്ട് അങ്ങനെ കോഴ്സങ്ങനെ കംപ്ലീറ്റ് ആയി ന്നെ പോയി സംഭവിക്ക മുതലായില്ല്യപ്പൊ ഞാൻ അത് അപ്പോത്തെനിക്ക് ക്ക്നിന്ന് ഞാൻ ഒര് കൊല്ലോ പോയിട്ടുള്ളൂ അപ്പോത്തേനും നിന്നത് ഇഞ്ഞിപ്പിങ്ങനെ പൊടിത ട്ടിയെടുക്കണം ഇവനൊക്കൊന്ന് വലുതായിട്ട് പിന്നെ പിന്റെ ഏടത്തികളൊക്കെ ഇപ്പൊ ഇപ്പളാട്ടോ പഠിക്കാൻ പോണത് ഇന്റെ വല്ല്യ രണ്ടാമത്തെ ഏടത്തി പ്രൊഫസറാണ് ഗസ്റ്റ് ആണ് ഗസ്റ്റ് ലക്ചറർ ആഹ് ഇവടെ ആഹ് ഓക്ക് നെറ്റും ജെ ആർ എഫും ഒക്കെ കിട്ടി അയ് ലോക പഠിപ്പിയാ
അഹ് ആഹ്
എന്നിട്ടോള് ഞം ഓടോള് ഞമ്മട് വല്ല്യ ഡൈലോകടിക്കും ഏഹ് ഓള് ഓള് എടുത്തത് ഓള് സയൻസ് ഒക്കെടുത്ത് ഓള് അന്നേ പഠിപ്പിയാട്ടോ എസ് എൽ സിലൊക്കെ ഫുള്ളേപ്ലസ് പ്ലസ് ടു ഇതിലും അവ്ക്ക് അങ്ങനങ്ങനങ്ങനങ്ങനങ്ങനെ കേറി കേറി വന്നോളാണ്ടാ അവളിവള് ഡിഗ്രി കെമിസ്ട്രിയാ എടുത്തീനി ബി എസ് സി കെമിസ്ട്രി അതെടുത്ത് ട്ട് പിന്നോളങ്ങട്ട് സ്റ്റക്കായി പിന്നവള് മാരേജ് കയിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ടു ഓള് രണ്ടു കൊല്ലം പഠിക്കാൻ പോയീനു അത് കഴിഞ്ഞ് പ്രഗ്നനന്റായെന്റെഷം ഓള് സ്റ്റക്കായി പിന്നെ ഓക്ക് രണ്ടാമത്തെ കു ട്ടിണ്ടായി രണ്ടാമത്തെ കുട്ടി പഠിക്കാൻ പോകലോടങ്ങിയപ്പളാണ് ഇവള് റീസ്റ്റാർട്ട് ചെയ്യല് തൊടങ്ങി ഓള് ഇനിയും പഠി ക്കാൻ പോവാണ് എന്നുള്ള ഇതില് നിന്നോണ്ട്
അഹ് ആഹ്
പിന്നെ ഒരു പോക്കേനു പിന്നെ അവള് എന്തൊക്കോ ആയി ഓക്ക് പി അന്നേ മണ്ടൊള്ളൊണ്ട് ഓള് പിഎസി എ സി എഴുതി പി എസ് സി പി ഇപ്രാവിശ്യോള് ജെ ആർ എഫിന്റെ കൊറേന്നാള് പി എസ് സി എഴുതി. അത് ഇ എസ് സി ഓക്ക് കിട്ടി അയില് മെയിൻ ലിസ് ച്ചിലോള് വന്ന് ഉം അൻക്കൊക്കെ ഒര് ല ക്കെപ്പോളാരെ എനിക്കൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഓടി എത്തൂല്ല അതാണ് ഓക്ക് ജെ ആർ എഫ് കിട്ടി ജെ ആർ എഫ് ഒക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കിട്ടിയില്ല യൂണിവേഴ്സിറ്റി കിട്ടിയില്ല അയിന്റെ വാലിഡേഷൻ കയ്യാനായി അതിന് ഇത്ര മൂന്ന് വർഷത്തിനുള്ള് എവിടെയും കേറണം അത് കിയറാൻ കഴിഞ്ഞിട്ടില്ലോക്ക് ഇതുവരെ അപ്പോളാരെ അത് പോയി പിന്നെപ്പൊതാ ഇത് കിട്ടി പി എസ് സി കിട്ടണോ പറഞ്ഞോലോടൊക്കെ കിട്ടി കിട്ടിയറിയോ ഇനിപ്പോ ഞാത് മെയിൻലിസ്റ്റില് വന്നാലും ജോബ് കിട്ടെണെ നല്ല ടൈം എടുക്കുവല്ലോ ഈ മുമ്പിലുള്ളവരൊക്കെ ഇറങ്ങി ആ മുമ്പിലുള്ളലൊക്കെ കേറി കേറി കഴിഞ്ഞേന്റെഷേ ഈ ബാക്കിലുള്ളല എടുക്കുകുള്ളൂ
ഉ ഉ
അപ്പൊ ഇതിനന് മുമ്പ് തന്നെ പി എസ് കിട്ടിയിട്ട് വെ്റ്റി ലിസ്റ്റില് നൽക്കണോല് ഇഷ്ടമായരി ഉണ്ട് വളരാതൊക്കെ ഒന്ന് ഇപ്പോഴൊന്നും കിട്ടുന്നവ യാതോ ഒരു ഇത് പ്രതീക്ഷയില്ല അങ്ങനെന്നോള് ഗസലെച്ചറായിട്ട് ആദ്യം വർക്ക് ചെയ്തി ഫാറൂഖ്കോളേജ് ആറിയക്കോ ഫേമസ് ആണ് അവിടെ അവള് ഗസ്ലച്ചറായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോളും ഉള്ളരു വർഷം ചെയ്തു പിന്നെ ഒരു വർഷം ബ്രേക്ക് എടുത്ത് ഇപ്പം ഈ പ്രാവശ്യംൾ പിന്നെയും കേറി
ആ ഉം
അങ്ങനെപ്പോള് അവളതിലങ്ങനെ പോകണ്ട് അവള് ഇങ്ങളൊക്കെ എതിരിക്കോള ഇങ്ങൾക്ക് കിട്ടും അപ്പം ഞങ്ങളറിയ അന്റെ തിരി എപ്പഴേല ഒന്ന് ബുക്ക് എടുത്ത് വയ്ക്കങ്ങ പോയി പരീഷാ ചെയത ഞങ്ങൾക്ക് കിട്ട ഞങ്ങളെ ആഴ്ചകളോള കുത്തിർന്ന് ഞമ്മക്കെ മണ്ടേ കേയറ ഇരുന്നി ഇുന്നി ഇരുന്ന് സാമ ആഹ ഇവള് പറഞ്ഞാ ഇവള് പണിെടുക്കും അതിന്റെ അടടെ കൂടെന്ന് ബുക്ക്ക്കരച്ച് വെക്കും പിന്നും പോവും ചിലപ്പോ തലേന്നൊന്ന് എ തോക്കന്നിട്ട് പോവും ഇവിള ഇത് എല്ലാ എക്സമും ഓക്കകിട്ടും അതൊരു കഴിവ് തന്നെ അണ് എല്ലത്തിനുംമാണത് അതത് ഇന്റെ വല്യായ താതേം എങ്ങനെനും കട്ടോ നല്ല പഠിക്കേനി ഓള് ബെളേയ് കാട്ടിഷാ റെ യിനു അന്നൊന്ന് മാർക്ക്ണ്ട അന്നൊന്ന് ഗ്രഡ് ഇതില്ലേനു ഏയും ബി ഒന്നും ഇല്ലേന അന്നൊക്കക്ക് മാർകെനി എന്നൊക്കെ ഡിസ്റ്റിങ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിനി അപ്പൊ ഫസ്റ്റത്തെ ആളാണ് എന്റെ വലിയ താത്ത അപ്പൊ ഇപ്പ എന്ത ഇവളെ പിടിച്ച് കെട്ടിച്ച് പ്ലസ് ടു പ്ലസ് റ്റടുവിലായപ്പോൾ ഇവളെ പിടിച്ച് കെട്ടിച്ച് അന്ന് പിന്നെ ഉപ്പാക്ക് ആ ഒരു മെൻ്റ് ഇല്ലല്ലോ മക്കളെ വെഗം കെട്ടിക്കണം ആ ഒരു മൈന്റ്ല്ല ഇപ്പൊ ഇപ്പൊ കെട്ടിച്ചു എന്നിട്ട് ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് സ്കൂളക്ക് പോയി. സ്കൂൾക്ക അങ്ങട്ട് പോയതും ഇപ്പാക്കാ പോയതേ ഓർമയുള്ളു സാറമാർല്ലാരും ഒരും കൂടി വളഞ്ഞിട്ട് ചീത്ത പറഞ്ഞ് എന്തിനാണ് ആ കുട്ടിന്റെ കെട്ടിച്ചേ ഭാവി നിങ്ങൾ നശിപ്പിച്ചത് നല്ല പഠിച്ണ മോളെ എനി അത് എന്തിനാണ് നിങ്ങള അവളെ പിഠിച്ച കെട്ടിച്ചറാണ്ട് തലങ്ങോ വേലങ്ങോ എന്ന മാശമാര് ഉപ്പാനെ ചീത്ത പറഞ്ഞ് ആയിൻ്റെ ശേഷം ഞങ്ങളെ എല്ലാരം ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയെന്നെ ശേഷം ആണ് ഇപ്പ കൈ പിടിച്ച് കൊടുത്തത്ത് എല്ലാ ഞങ്ങള് അതിന്റെ ശേഷമള്ള ഞങ്ങൾ നാലാൾക്കാര ഞങ്ങക്ക് ഡിഗ്രി കിട്ടി. ഉം പിന്നെ ആരും ഡിഗ്രി അടിക്കാന്ന് അന്നതോടുകൂടി എന്റെ ഉപ്പാക് പൂതിഅങ്ങട്ട് കെട്ട് കെട്ടിക്കാനുള്ള
ഉം അപ്പൊ ആ വലിയ താത്ത എന്തേലും ആയോ
ഉം ഉം മുപ്പത്തിയാര് ഇപളും പേരെ കുത്തർക്കുണ്ട്
ആഹ്
ആ പിന്നെ ഹസ്ബൻഡ് ഭയങ്കര ഇതാണ് അങ്ങനൊന്നും വിടൊന്നുഇല്ല പഠിക്കാനും പഠിപ്പിക്കാനും അങ്ങനത്തെ ഒരു ടൈപ്പന് പിന്നെ ആ നല്ല ആ മണ്ടപ്പളും ഉണ്ട്ട്ടോ എല്ലാ കാര്യത്തിനും ഉം എന്നാലും ഓള കുടയരുന്നു എത്തുകയാണെങ്കിൽ അത് എത്തിയെനി ഇവളെ കാലും ഉഷാറായിട്ട് എത്തുവെനി പക്ഷേ ആൾ സ്റ്റെക്ക് ആയി പോയി.
ആ
ഉഉം അതുകൊണ്ട്ന്നെ ബാക്കി എല്ലാവർക്കും പഠിച്ചാനായി ഓളക്കൊണ്ട്
ഉം
അതൊണ്ട് ഞങ്ങൾ എല്ലാരും പഠിച്ച ഇപ്പൊനിയത്തി ഡിഗ്രി കപ്ലീറ്റ് ആയിപ്പ എന്താ ഇരിക്ക എന്ത് ചെയ്യന്ന് പറഞ്ഞിട്ട് ഓൾ മറ്റേ ബി ടീ എച്ച് എം എടുത്തേ ഹോട്ടൽ മാനേജ്മെന്റ് ഉം ന്നാ ആയിക്കോട്ടെ
ആയിക്കോട്ടെ
ഉം എന്നാ ശരി ഉം
ആ ഓക്കെ